ആഹ ആഹ കേൾക്കുന്നുണ്ട്
ആഹ് ഇപ്പൊ എനിക്ക് വിളിക്കാൻ പറ്റ മുമ്പേ ങ്ങനെ കോള് അങ്ങനെ അടിച്ചപ്പോ പറ്റിയില്ലായിരുന്നു
ആഹ് ശരി എന്നാ
മഴ പെയ്യുന്നുണ്ടോ
ആഹ് ഇവടെന്നു മഴയില്ല
ഇല്ല ഓ ആഹ് പറഞ്ഞിരുന്നു മഴയില്ലാന്ന് പിന്നെന്താണ് കോളേജ് ലൈഫ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കോളേജ് ലൈഫ്
ആ കോളേജ് ലൈഫ് നല്ലൊരു
പ്ലസും പ്ലസ്റ്റു ആയിരുന്നുല്ലേ
ആഹ് ആഹ് ആഹ്
ഓക്കെ ഓക്കെ
കോളേജ് പോയിരുന്നു കോളേജിൽ ഭയങ്കര രസമായിരുന്നു അന്നത്തെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ പിന്നെ ബസ്ങ്ക് നമ്മള് പിന്നെ മായിന്തൊക്കെ ആവുമ്പോ നമ്മുക്ക് താണ് ഭയങ്കര രസമായിരുന്നു അന്നൊക്കെ ഇപ്പൊ മക്കളൊക്കെ വണ്ടിയിലാണല്ലേ പോകുന്നത് ഉം ഉം
ഇനിയും കോളേജ് ലൈഫോ
എന്താണ് പിന്നെ ഇതൊക്കെ ഇണ്ടോ മൈക്കപ്പന്തൊക്കെ ഇടുവോ? ഹെൽത്ത് എങ്ങനെയാണ്? ബ്യൂട്ടീഷ്യൻ ഒക്കെ അല്ല മൈക്കപ്പിനോടൊക്കെ താൽപ പര്യംഉണ്ടോ
താല്പര്യംമുണ്ട് പക്ഷെ നമുക്ക് ബഡ്ജറ്റ് കയ്യിൽ പണം കുറവാണ് അതുകൊണ്ട് മേക്കപ്പിനോട് അത്ര താല്പര്യം ഇല്യാ
ആ ഇപ്പെല്ലാരും അതാണല്ലോലെ അപ്പ അയ്ന് പഠിക്കാം. പഠിക്കാനെന്തൊക്കെ പ്പയ്ന്-
പഠിക്കുന്നൊരു ടൈം, ആ അതാണ് പഠിക്കുന്നൊരു ടൈം ടൈമാവുമ്പം ന്നമ്മടെല് ഞാൻ കൂട്തല് ഇവടെ വന്നാണ് ഇത്രം
ആ
പൈസേടെ മൂല്യം ഇവടെഅന്ന് പൈസേടെ കൊറവൊക്കെയ്ണ്ട്. ഓ ആണോ ഓരോ സെന്റെൻ ട്ടും ഓരെ ഇത് ഒക്കെ ആയിട്ട് ഇപ്പൊത്തിരി പൈസ ചെലവാണ്.
ആ അതെ
ഉം. ഉം
പിന്നെ യാത്രയൊക്കെ ഇഷ്ട്ടാണോ? യാത്രയൊക്കെ പോയിരുന്നോ?
ഓ യാത്ര യാത്ര ഇഷ്ട്ടവാണ് പക്ഷെ അങ്ങനെ പോവാൻ പറ്റിയിട്ടില്ല എനിക്ക് കൂടുതലും യാത്ര പോകാൻ ഇഷ്ട്ടവാണ് അങ്ങനൊരു സ്ഥലവാണെന്റേത്.
ആ ഹ് എവെടെ ആ ശരി എവിടെക്കെക്കെ പോയി? എവിടേകെക്കേ പോയി സ്ഥലം അലോ
ഹലോ
ആ എവ് ഏ ഏ എവിടേ സ്ഥലത്ത്ക്കോ എവിടേകെക്കെ പോയി?
ഏ എവിടെ പോയെന്നോ?
ആ
ആം നമ്മള് അങ്ങനെ ഒത്തിരി എടുത്തന്ന് ഞാൻ പോയിട്ടില്ല എന്റെ സ്ഥലൊക്കെ തനെ ഞാൻ കണ്ടിട്ടൊള്ളു. ഞാൻ എന്റെ സ്ഥലോന്നൊക്കെ പറഞ്ഞ പച്ചപ്പാണ് ഫുള്ള്. വാട്ടർ ലെവൽന്ന് പറയും കണ്ടം ഇല്ലേ കണ്ടം പോലാണ് എന്റെ സ്ഥലം അവിടൊക്കെയാണ് ഞാൻ പോയിട്ട്ള്ള കൂടുതലും.
ആ ഐ-
അങ്ങനെ ഒത്തിരി യാത്രെയ്യാൻ പറ്റിയിട്ടില്ല ഒത്തിരി സ്ഥലങ്ങളുണ്ട് അ- പക്ഷെ അയ്നുള്ള സമയവും സന്ദർഭവും കിട്ടിയിട്ടില്ല. ഓരോരുത്തരും ഓരോ തെര ക്കെ ആയിട്ട് പോവുന്നു എങ്കിലും എനിക്ക് പോകാനാഗ്രഹുള്ള സ്ഥലം പർഞ് അതിരപ്പള്ളി വാട്ടർ ഫാൾസ് അവടെ പോണന്ന് ഭയങ്കര ആഗ്രഹാണ്.
ആ അയ്ശെരി ആ
ഉം അത് ബാഹുബലി മു മൂവിലാന്ന്തോന്നു അതിരപ്പിള്ളി വാട്ടർഫാൾസ് സ് കാണിക്കുന്നുണ്ട് അത് ത് കണ്ടപ്പൊ തനെയോ- പോവാൻ തോന്നി എന്ത് മനോഹരാണ് അത് കാണാൻ.
ആ ഹ്
എവിടാണ്.
നമ്മൾ കാണാത്ത സ്ഥലങ്ങള് കാണുമ്പമ്മക്ക് ഭയങ്കരായിട്ട് രസായിരിക്കും.
ഓ.
ഉം മ് മനസ്സിനൊരു ആശ്വാസോം ഒരു സമാധാനോം എന്താണ്. നമ്മക്ക് ആസ്വദിക്കാനും ഇതൊക്കെ.
ഉ യാത്ര പോവാൻ ഇഷ്ട്ടപ്പെടുന്ന ആളാണോ?
ആഹാ യാത്ര പോണ ഇഷ്ട ആഹ് ആഹ് പോയിട്ടുണ്ട് നമ്മള് വയനാട് മൂന്നാറ് വരുന്നു അവിടെക്കൊക്കെ പോയിട്ടുണ്ട്
പോയതിലേറ്റം ഇഷ്ടള്ള എന്ത് എവിടാണ്
ഉം പോയതില് മൂന്നാറും തൊക്കെ പോയിട്ടൊണ്ട്
ഉം ഉം ഉം
യാത്ര പിന്നെ പൊതുവിലെ എല്ലാര്ക്കും ഒരു ഇതാണല്ലോ
ആണ് നമ്മുടെ ആഹ് ജീവിത സാഹചര്യങ്ങള് മോശാണെങ്കിലും നമുക്കൊരു യാത്രൊക്കെ പോകുമ്പോ അത് മനസ്സിന് നല്ലൊരു ശാന്തത വരും
അതെ നമ്മുക്കിങ്ങനെ നമ്മള് അത് നമ്മള് അത് മനസ്സിക്കതൊന്നും വരൂല്ല നമ്മള് യാത്രയിൽ തന്നെ ആയിരിക്കും
നോ
അപ്പൊ നമ്മക്ക് ആ കാഴ്ചകളുതൊക്കെ ആയിരിക്കും നമ്മള് കാണ
ഉം അല്ലേലും പ്രകൃതിയോടെണങ്ങി നമ്മള് കുറച്ചേരം നിക്കുമ്പോതന്നെ നമ്മുടെ മനസ്സൊക്കെ ഓക്കെആവും
ആഹ് അതെ
എനിക്കങ്ങനെ തോന്നിയിട്ടൊണ്ട് കൊറച്ചേരം തന്നെ ഒറ്റയ്ക്ക് എവിടേലും ഇരുന്ന് നമ്മ നമ്മക്ക് തന്നെ ഒരു ശാന്തത പോലെ ഫീലെയ്യും എനിക്ക് പിന്നെ കഥയും കവിതയും ഒക്കെ എഴുതാൻ ഭയങ്കര ഇഷ്ട്ടാണ്
ആഹ് ഇല്ല ആഹ് എഴുതാറില്ല ആഹ്
ഉം വായിക്കാറുണ്ടോ ബുക്കൊക്കെ
ആഹ് വായിക്കാറുണ്ട് ബുക്കൊളൊക്കെ കഥകളും ദൊക്കെ പിന്ന അങ്ങനക്കേണ്
പിന്നെ ഇപ്പൊ കാലാവസ്ഥേല് ഇങ്ങനൊരു കാലാവസ്ഥ വന്നാണ് പ്രളയായത് അതൊക്കെ ഓർക്കുന്നൊണ്ടോ
ആഹ് അതോർക്കുന്നുണ്ട്
ഉം
ഇനിയിപ്പ അങ്ങനൊരു പ്രളയം വരാതിക്കട്ട ല്ലേ
ആഹ് അതാണ് പ്രളയ സമയത്ത് ഭയങ്കരവായിട്ട് എന്താല്ലേ ക്ലാസ്സില്ല
പേടിം ഇതൊക്കെ ആയിട്ടുള്ള ഒരു ഇതായ് പ്രതിസന്ധിയിലായി ഇല്ല ഇല്ല ഭയങ്കരായിട്ട് ഉം
വിചാരിക്കാത്ത സമയത്താണ് അതുപോലെയാണ് കൊറോണയും വന്നത്
ആഹ് അതെ നമ്മടെ ഇവിടൊക്കെ വീടുകള്ന്നൊക്കെ ആകെ എല്ലാവി വീടുകളൊക്കെ മൂടിക്കെടക്കെ ആഹ് വെള്ളം കയറി കൃഷികളൊക്കെ ങ്ങട് നഷിച്ചു മനുഷ്യരെത്രയാ പോയത്
ഉം ഉം ഉം
നമ്മക്ക ആ പ്രളയത്തില്
ആഹ് നമ്മടെ ഒത്തിരി വെള്ളം കേറിയാരുന്നു ആം നമ്മടെ വെള്ളം കേറിയില്ല എന്നാലതിന്റെ ഒരു വക് ക്കിലാരുന്നു ഭയങ്കര മഴയായിട്ടൊന്നും പുറത്തോട്ട് പോലും എറങ്ങാൻ പറ്റാതെ ഓരോ ഡാമുകളൊക്കെ കൊള്ളൊ ഡാമുകളൊക്കെ ഓഹ് പലതും വി വിണ്ടു കീറിയിരിക്കാരുന്നു
ആഹ് ആഹ്
ഉം അങ്ങനെയൊക്കെ വാർത്തയും പേടിയാണ് സത്യം പറഞ്ഞാ വാർത്ത കാണുന്നതെ പേടിയാരുന്ന് അന്നൊന്നും ക്ലാസ്സുകളില്ല കുട്ടികള് സ്കൂളി പോവാതെ എന്നിട്ട് എങ്ങനെ അതു തരണം ചെയ്തു ഇത്രം വരെ എത്തിയത് തന്നെ ന നല്ല അതൊരു ഭാഗ്യാണ്
പുഴന്റെ വക്കിനാണ് വീട് അപ്പം പേടിയാകുന്നുണ്ടേയ് ഉം അപ്പ മീന്റെ മീൻ പിടിക്ണകാല അപ്പ മീൻ പൊയ മീനുണ്ടാവും കൊറെ അവിടെ പിടിക്കാൻ പോവാറുണ്ട്
പിന്നെ പേടിയാണ് ഇപ്പൊ മയ ഈ മൂടിക്കെട്ടലനെ പേടയാണ് ഇനിയിപ്പോ ഉം മയക്കാലയാ അങ്ങനെണല്ലോ
ഉം
പിന്നെ കാറ്റൊന്നുല്ലാതെ നിക്കട്ടെ
ഉം കാറ്റൊന്നും ഇല്ലെങ്കിലും കൂടുതലും കൊ കൊഴപ്പല്ല പക്ഷെ കാറ്റൊക്കെ ഉണ്ടെങ്കിലാണ് വെള്ളം മരങ്ങളൊക്കെ ഒടിഞ്ഞു വീണുള്ള അപകടം ഉണ്ടാവാൻ സാധ്യത
ആഹ് അതെ ആഹ് മരങ്ങളൊക്കെ ഒടിഞ് പേടിയാണ് നമ്മളെ വീടിന്റെ എരുത്തൊക്കെ മരങ്ങളും തേങ്ങക്കെ നോക്കണം ശ്രദ്ധിക്കണം പറ കാറ്റൊന്നടിക്കുമ്പോളേ നമ്മളെ വീട്ന്റെ ഉള്ളിലായിരിക്കും പേടിയാണ് കാറ്റ് വെരുമ്പോ പിന്നെ മക്കൾക്കൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോളൊക്കെ കാറ്റും ഇതൊക്കെ ആകുമ്പോപേടിയാണ് മക്കളൊക്കെ പൊതുവിൽ ഉം ഇഞ്ഞിപ്പൊ എല്ലാ ദിവസോം മയന്നെണല്ലോ കാര്യയിട്ട്ണ്ടാവ
ഉം ഉം ഇഷ്ടള്ള സിനിമാ താരം അങ്ങനെ എന്തെിലൊക്കെണ്ടോ
ഇല്ല സിനിമ നമ്മൾ വല്ലാതെ കാണാറ് കാണാറില്ല
കാണാറില്ല ഓക്കെ
ഇങ്ങക്ക്‌ ഷ്ടാണോ?
ഓഹ് എനിക്കിഷ്ടാണ് ഞാൻ കൂടുതലും മൂവി കാണും പടം കാണും അതുപോലെന്നെ പാട്ട് കേക്കാൻ ഭയങ്കര ഇഷ്ടാണ് പാട്ട് പാടാൻ ഇഷ്ടാണ് എഴുതാനൊക്കെ ഇപ്പം താല്പര്യം കുറഞ്ഞുവരുന്നു കാരണം ഫുൾ ടൈം എഴുത്തായോണ്ടേ എഴ്താൻ താല്പര്യം കൊറഞ്ഞു പക്ഷേ പാട്ട് കേക്കാൻ ഭയങ്കര ഇഷ്ട്ടാണ് എനിക്ക് എന്ത് ജോലി ചെയ്താലും പാട്ട് കേക്കണം
ആഹ് ശെരി ആഹ് ആഹ് അപ്പരു താല്പര്യ എന്തായ നല്ലൊരു അപ്പരു ഇൻട്രസ്റ്റ് ആയിരിക്കുംല്ലേ നമ്മ ക്ക് നമ്മളെ വീടുപണികളൊക്കെ ചെയ്യ്ണ് ണ്ടൊ
എനിക്കങ്ങനെ ചെയ്യുമ്പോ ഭയങ്കര ഇഷ്ടമാണ് ഓഹ് നമ്മടെ റൂമൊക്കെ അവർ വൃത്തിയാക്കാൻ ആണേലും ഒരു പാട്ട് കേട്ട് ചെയ്യുമ്പോ ഭയങ്കര ര
ആര്ത ആളല്ലെ നമ്മക്ക്
ഉം
അത് മനസ്സിനൊരു ഇതാണ് പാട്ട് ഉം
പഴേ പാട്
സിൻമ കാണാൻ ആഹ് കേക്കാറുണ്ട് പാട്ടുകൾ ഇഷ്ടാ
ഓഹ്
കേൾക്കും സിൻമ കാണാൻ ഇബട്ക്ക് പൊറത്ക്ക് പോവാറുണ്ടോ തിയേറ്റർക്ക്
ഓഹ് ഉണ്ട് ഈ അടുത്തവേ കണ്ടതാണ് അതിരടി എനിക്ക് സിനിമ കാണാനും ഭയങ്കര ഇഷ്ടാണ് പക്ഷെ തിയേറ്ററിലെ വൻ ഉയർ ടിക്കറ്റിന്റെ ഉയർന്ന വില കാരണം അങ്ങനെ പോവാാറില്ല ഇപ്പൊ പിന്നെ വീട്ടിലൊക്കെയാണെ പോകും ഇവടെ ഞാൻ രണ്ട് മൂന്ന് സിനിമ കണ്ടു വാഴ, അതിരടി അതൊക്കെ നല്ല സിനിമയായിരുന്നു തിയേറ്റർ പ്പോയി കാണെണ്ട സിനിമയായിരുന്നു. അതോണ്ട് പോയി കണ്ടു പൈസ ഇല്ലേലും പൈസ ഒപ്പിച്ചു കണ്ടു.
ആഹ് ഞമ്മള് പിന്നെ അതൊന്നും വല്ലാതെ കാണാറില്ല സിൻമ്മ ഉ ഉം സിൻമ ആദ്യൊക്കെങ്ങനെ കാണാറുണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ കാണാറില്ല.
ഇപ്പ അയ്നുള്ള സമയം കിട്ടാറില്ലെന്നാണോ
ആഹ് സമയം ആലോയ്ച്ച് കാണ്ടാവും ഇല്ല്യ
പിന്നെ ഇന്നലെ ഇന്നലെ ജൂൺ അഞ്ചായിരുന്നു പ്രകൃതി ദിനമായിട്ട് മരങ്ങളൊക്കെ നട്ട് നട്ട്പിടിപ്പിച്ചോ
ഓക്കെ ആഹ് മരങ്ങളൊക്കെ നാട്ട് പിടിപ്പിച്ചു മക്കക്ക് ഇപ്പൊ അതൊരു ഇതാണല്ലോ ഓൽക്ക് അതിന്റെ ഇട്ക്കും വൈകീ ആഹ് സ്
ഔ എന്റെ കു കുട്ടികാലം അതായിരുന്നു പ്രകൃതി ദിനം എന്ന് പറയുമ്പോ സ്‌കൂളിന്ന് നമക്ക് ഇഷ്ടപ്പെട്ട തയ്യ് എട്ത്തൊരോട്ടമാണ് ക്ലാ വിട്ടുണ്ട് മഴയത്ത് അതും മഴയാണ് ന്നാലും തൈ വേണം
ഇപ്പ അങ്ങനെ കിട്ട്ന്നില്ല ഇപ്പൊ നമ്മള് സ്‌കൂള് ഇല്ല നമ്മൾ തന്നെ ഇവട്ന്ന് നട്ട്പിടിപ്പിക്കാ ചെയ്യ്ണെ
ഓം പക്ഷേ എന്റെ വീട്ട്ല് കിട്ടിയെന്ന് തോന്നുന്നു ഞാൻ അയ്നെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല കിട്ടിയെന്നാണാ തോന്ന്ന്നത്
ആഹ് അതെ
ഞങ്ങടെ ഇവിടെ നട്ടു എഹ് ഒര് അഗസ്ത്തി ചെടിയും പിന്നെ പ്ലാവ് ഞങ്ങള് ഇവിടെ ആഘോഷിച്ചു പരിസ്ഥിതിദിനം ഉം ഉം
അത് ശരി ആഹ് ആഹ് നമ്മള് മറ്റ് മരം വെച്ച് പിടിപ്പിക്ക
ഉം
നമ്മളെട്ത്
ത്തെല്ലം മഴങ്ങള് മരങ്ങളുണ്ടേലേ അഹ് എന്താ മഴയൊക്കെ കിട്ടൂ
ആഹ് അതെ
ഉം ഹും
നല്ലൊര് ഇതാണ് മര മരം ഇണ്ടാവ് ഇണ്ടാവണല്ലോ പ്രകൃതി അത് ഞമ്മക്ക് എന്നും വേണ്ടതല്ലെ
ഉം ഇങ്ങനെ ഒന്ന് ഒരു ദിവസ് ദിവസം കൊണ്ടുവന്നത് തന്നെ നമ്മടെ പ്രകൃതി ഒരേ ദിവസം തീര്ന്തേനും നശിച്ചോണ്ടിരിക്ക്യാണ് ഉം പ്ലാസ്റ്റിക് ഇട്ടും
ആഹ്
കൂടുതല് മലിന ആക്കി കൊണ്ടിരിക്കാണ് ഭൂമിനെ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ദിവസം തന്നെ കൊണ്ടുവന്നത് അല്ലെങ്കി ഈ ദിവസത്തിന് ആവശ്യമല്ലോ അപ്പ ആ ദിവസ ത്തിലെങ്കിലും നാട്ട്പിടിപ്പിക്കട്ടെ എന്നോർത്തായിരിക്കും അവര് വെച്ചത്
അതെ പ്രകൃതിയോട് എത്രത്തോളം മനുഷ്യർക്ക് ഇത് ണ്ടോ കടപ്പാടും ആവശ്യം ഉണ്ടോന്ന് ഇതാവ്ന്ന് അത് നമ്മുക്ക് ഓർക്കാൻ കഴിയുവാന്ന് അങ്ങനെ ഒരു ദിവസം കൊണ്ട്
ഉം ഉം കാരണം അങ്ങനെ ഒക്കെ ആ